ഹലോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ലത്ല്ലാം വിശേഷം
എന്ത് എന്താ ഏ വീട്ടിലാ
ആ ഇപ്പൊ വീട്ടിലാണ്
പണിക്കെ കഴിഞ്ഞോ
ആ ജോലി ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ കുത്തർക്കാണ് ഇന്ന് ചെറ്യേ ഫംഗ്ഷൻ ഇണ്ടായ്നി അകയ്ഞ്ഞ് വന്നാപ്പോ
ഓ എന്താ എന്ത് ഫംഗ്ഷൻ ആയിരുന്നു
അതൊരു ചെറ്യേ ഒര് കുടിര്ക്കൽണ്ടായിനി
ആ നിങ്ങളെ കുടുംബക്കാരതാണോ
അ ഫ്രണ്ടിൻ്റേണി
ഓ എന്നിട്ട് എന്തായിരുന്നു ഫുഡ് ഭക്ഷണം എന്തായിരുന്നു
ഫുഡ് പല വെറൈറ്റി ഫുഡുകളൊക്കെണ്ട്
ഓ ഓ എന്തെക്കെ ന്നാല് കേക്കട്ടെ
കാബിരി ബിരിയാണി ക്കൻ മദ്ഹൂത്ത് ബീഫ് ബിരിയാണി ഒക്കെണ്ട്
ആണ്ലേ ങ്ങളേ ഏതാ കഴിച്ചേ
ഞാന് എല്ലതും കൊറേശേ കൊറേശേ സേമ്പിൾ നോക്കി
ആ ആ ഓ
ഉം
ന്നിട്ട് ഏതാ ഇഷ്ടായത് ഏറ്റവും കൂടുതൽ രസം രുചിയുള്ളതെയ്നാ
കാബിരിയാണ് രസം
ചിക്കന്റായിര്ന്നോ ബീ ഫിന്റായ്ര്ന്നോ
പിന്നേ ചിക്കനാണ്
ആ അപ്പം എന്നിട്ട് എന്താ കൊറ കൊറേ പേരുണ്ടായിരുന്നോ പരിവാടിക്ക്
ആ അഅ് കൊഴപ്പല്ലാത്ത പര് പരിവാടി ആണ്
ഉം ഭാര്യയും കുട്ടികളൊക്കെ പോന്നിരുന്നോ
ആ ഭാര്യയും കുട്ടികളും പൊന്നീല്ല കുട്ടികളെ കൊണ്ടൊയ്‌നീ ഭാര്യ പോന്നീല്ല
ഓ അഎന്തേ ഭാര്യ പോരാ ഉം
ഉം പോര്നില്ലാർഞ്ഞ്
ഏ കുട്ടികളെ- ഒക്കെ എന്താ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത- ട്ത്തോ പെരുന്നാളൊക്കെല്ലേ വരുന്നേ
ഡ്രസ്സ്‌ എടുത്തിട്ടൊന്നുമില്ല കഴിഞ്ഞ പെരുന്നാൾക്ക് എടു - ട്ത്തത്ണ്ടേ അപ്പം ഞിപ്പെടുക്കാനാവൂലാ കെര്‌തിക്കാണ്
ആഹ് ആഹ് നാലും കു കുട്ടികൾക്ക് എടുത്ത് കൊടുത്ത്- ത സഹോദൊക്കെയല്ലേ പെര്‌ന്നാള്‌ ഓലിക്കൊക്കെല്ലേ പെരുന്നാള്
മളെ ബഡ്ജറ്റ് നമ്മക്ക് ഒക്കണ്ടേ എടുക്കണെങ്കി പെരുന്നാള് പെരുന്നാള് പന്തെ ഇട്ക്കാൻ കയ്യോ? നമ്മള് സാധാരണ കൂലി പണിക്കാരനല്ലേ
ആ നിങ്ങളെന്തേലും ആഹ് ആഹ് ആഹ് അയിശേ രിയാണ്. അങ്ങനൊയാലും മതി. സന്തോഷം ഉണ്ടായാ മതി കുടുംബത്തില്. പിന്നെ എന്താ
ത്തെ വിശേഷോ?
ഇവിടെ എന്താ സുഖായിട്ട് പോണ്. കുട്ടികളൊക്കെ കളിക്കാണ്. ആഹ് ആ ഓര് ഇങ്ങനെ വി രാ രാത്രിയായാല് ഓൽക്ക് കൊറച്ചേരാം കളിക്കോല്. എന്നിട്ട് ഭക്ഷണൊക്കെ കഴി ച്ചിട്ടേ ഉറങ്ങൂള്ളു.
ആഹ് ഫു ഡൊക്കെ കഴിച്ചോ?
ആ ഭ ക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാൻ നിക്കാണ്.
അവിടെ എന്താണ് ഫുഡിന്ന്?
ഇവടെ സാധാ ഫുഡ് നാടനന്നെയാണ് നാടൻ ഭക്ഷണാണ്. ചോറും മീൻ ഏ ഫ്രൈയും പിന്നെ ചക്കക്കുരൂന്റെ കറിയും.
ചക്ക കുരുക്കറിയാ?
ആ ആ ഇവിടെ ചക്ക്യൊക്കെ ഒരുപാട് ഇണ്ട്
ഉം ഉം ഇവടെ ചക്ക്യൊന്നൂല്ല. ചക്കേടെ മരൊക്കെ മുറിച്ചു പോയപ്പോ അങ്ങനത്തെ ഒന്നും കിട്ടാനില്ല ഇവട
ആ ആ നമ്മളവിടെ ചക്കേം മാങ്ങേ ക്കുള്ളൊരു ഗ്രാമപ്രദേശാണ്. ഓ ഇങ്ങളെവിടന്ന് കടകളീന്ന് വാങ്ങലാ? ഇം നമ്മള് ദാ ഇങ്ങോട്ടേക്ക് വരവുണ്ട് ഇവിടെ നമ്മള് ഇവിടെ മരത്തിമ്മലിണ്ടല്ലോ
തന്നേ മ് ഇം നമ്മളിവിടങ്ങന ചക്ക വി ക്കലൊന്നും ഇല്ല അങ്ങനെ കോളാരൊന്നും വരാറില്ല
ആ ആഹ്
ഉം
പിന്നെ വേറെന്തൊക്കെയൊണ്ട്?
ഞാനിണ്ട് ഇങ്ങളെവിടെ ഇപ്പം എന്താ ഏഹ് പെരുന്നാക്കൊക്കെ എവിടേക്കേലും പോകാറുണ്ടോ?
പെരുന്നാക്ക് ചിലേപ്പ എല്ലേലക്ക പോവും ഫ്രണ്ട്സ് സക്ക ആയിട്ടങ്ങന പോവും. ചേലപ്പ ടിക്കും അപ്പത്തെ സാഹചര്യം പോലെയൊക്കെയാണ്.
ഉ ഉം എവിടക്കെങ്കിലും ട്രിപ്പ് ആയിട്ടോ അങ്ങനെ എവടെക്കെങ്കിലും പോവലിണ്ടോ
ഇല്ലേയ് ല്ലപ്പം പോയിട്ട് കഴിഞ്ഞറി പെരുന്നാക്ക് വയനാടൊക്കെ പോയി പോന്നതാണ്
ഓ
വയനാട് മത്തേരി ആടൊക്കെ പോയിന് പോയിനു കൊടകിലും പോയിന് പോയി അങ്ങനൊക്കെ പോയി കറങ്ങി വന്നതാ
ഏ നിങ്ങള് എന്നിട്ട് എങ്ങനെണ്ട് വയനാട് പെ
വയനാടൊക്കെ വയനാടൊക്കെ സാഗണ്ട അതിപ്പോൊ മറ്റേ തസിപ്പൊ പോന്ന അ പറട്ടില്ല ആ മട്ട ആ സ ആ പോ ഉം ഇന്താണ്
ഉ നമ്മളിങ്ങനെ വയനാട് ഇങ്ങനെ പോണം വിചാരിക്കണ്ടണ്ട് പെരുന്നാക്ക് റിസോർട്ടൊക്കെ എങ്ങനെ ഇണ്ടവിത്തെ റിസോർട്ട്
ആറ ട്ട കഷമാരുണ്ടല്ലോ അവിടെ
തന്നെ
ഒഒ അങ്ങെ നമുക്ക്
ഉ
കാണാനക്കെ വിഷിതാണോ കാണാനൊക്കെങ്ങനെയാ റിസോട്ടൊക്കെ അവിടെ സീനറിക്കൊള്ള
റിസോട്ട് ലക്ഷ്വറിണ്ട് പിന്നെ സാധാരണ നോർമലായിട്ടുള്ളണ്ട് പൗഞ്ഞൂർ യി ന പൗണൂർായിയി പല ഫാക്ടറികൾക്കണ്ട്
നമുക്ക് ഫാമിലിയായി മറ്റേത് നമ്മളിപ്പോരു പത്തുമുപ്പതാൾക്കാരുണ്ടാവുങ്ങനെ ഒരു ട്രാവലറിനുള്ളൾക്കാരുണ്ടാവുപ്പൊർക്കൊക്കെ പറ്റിയത് അങ്ങനത്തെ റിസോർട്ടോക്കെണ്ടോ ഒരു കുടുംബത്തിനൊന്നായിട്ട് നിക്കാൻ പറ്റിയ മ്മ് മ്മ് ഈ ഭക്ഷണക്കെ നമ്മൾ കൊണ്ടു പോകണോ അതോ അവിടെത്തന്നെണയുണ്ടോ നമ്മള് സ്റ്റേയും കൂടി വിചാരിക്കണ്ട്
ഭക്ഷണം കൊണ്ടു പോണവരുണ്ട്
ഓ മ്മ് മ്മ്
എ പസന്ത
മ്മ് അവിടിപ്പം മഴൊക്കെണ്ടോ
ഇന്ന് മഴങ്ങനെ ഇതിട്ടല്ല രണ്ടുസം മുമ്പ് നല്ല മഴ കാറ്റ് വീട്ടിയത് കണ്ടായിരിന്നു ആഹ കമ്മിയാ എ മള ഗത ങ്ങള് കാലാവ സമയവും തെളിവില്ലാത്ത കാലാവസ്ഥയാണ്.
ഓ
രാവിലെങ്ങനെയാണ്.
മഴയ ക്കായാല് അവിടെ കരന്റ് പൊക്കൊക്കെങ്ങനെയാണ് കൊറെ നേരം പോകോ അതോ കരൻറ് പോകാറില്ലേ
പോയാലുപ്പത്തന്നെ ഉടനെ വെരും നടവാക്കുന്നില്ല.
അ നമ്മള് ഇവിടൊക്കെ കരന്റ് പോയാ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് ഏ നമ്മൾ കരന്റ്ഇവിടെ നമ്മളവടെ കരന്റ് മതി അപ്പോത്തിന് കരന്റ് പോം പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ വെരുള്ളൂ മരങ്ങളൊക്കെ ള്ള ഇത് നാട് ഇത് ഏരിയായോണ്ടേ വേഗൻ എലൊക്കെ പ്പ് മരക്കൊമ്പുകളൊക്കെ പൊ ട്ടി ചാടി ലൈൻമ ക്ക്‌ വീണാ പിന്നെ കരന്റ് വെരാൻ കൊറേ ടൈമ്ട്ക്കും ഇവിടെ ഇപ്പോ ഇന്ന്മയ നല്ല ഇടിയോട് കുഴിച്ചുള്ള മഴൊക്കെ ണ്ടായ്നി ഇപ്പൊ ഒന്ന് പെയ്ത്ചോർന്നതേ ഒള്ളൂ കരന്റ് ഇതുവരെ
ഇവിടെ അങ്ങനെപ്രശൊന്നും ഇല്ല ഇപ്പൊന്നുംണ്ടായിട്ടില്ല ണ്ടാക്ക്ണ്ട്
ആഹ് അപ്പൊ ങ്ങള് ഇങ്ങനെ കുളിക്കാനൊക്കെ ഇങ്ങനെ പുഴ അങ്ങനെയൊക്കെ എന്തെലും തോടോ പുഴ
ആഹ് ഞങ്ങൾ ചാലിയാറിന്റെ തിരത്തല്ലേ ഞങ്ങളെ വീട് അതെ അന്താക്ക
അവിടെ ക്കേന
ആ അങ്ങെ വെള്ളംഇപ്പംകറിട്ടില്ല ആദ്യം കേറിക്കണ്
അപ്പോ നിങ്ങൾഇങ്ങനെ ക്യാമ്പുകളിലേക്കോ അങ്ങനെ എവിടെങ്കിലു സ്കുളിലക്കൊക്കെ മാറി താമസിച്ച്ങ്ങനെ കൃഷി ചെയ്ത് ഒള്ളു
കേക്കുന്നുണ്ടോ ആഹ് ഉണ്ട്ണ്ട്
ഓ
ഉം പിന്നെന്താ ഇത്
പ അവിടെ ഒക്കെ ഇങ്ങനെയാണ് ഇത് ഒകെ പാർക്ക്
വാർക്കൊന്നില്ല
അപ്പോൾ കു കുട്ടികൾക്ക് എവിടെയെങ്കിലൊക്കെ പോകന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യാ
ആ നമ്മള കളി അല്ലെങ്കില് പോകും അങ്ങനെയൊക്കെയണത് നിലമ്പൂർ കനാൽ പോട്ട് അല്ലാം നമക്കൊക്കെ പോയിട്ട് കറങ്ങി പോരും അങ്ങനൊക്കെ ആണ് പിന്നെ മൽപുറം കോട്ടക്കുന്ന്ണ്ട്
ആഹ് ആഹ് തേക്ക് മ്യൂസിയം പർഞ്ഞവിടെ തേക്കുകള് മാത്രേ ഉണ്ടാവുള്ളൂ
ആഹ് ആഹ്
ഏ അതായത് വിവിധ തരം തേക്കുകളോ
ആഹ്
ആ പിന്നെ കനോലിപ്ലോട്ട് അവിടെന്താ കാണാള്ളേ
അവിടെത്തു ചെറിയ വെള്ളച്ചാട്ടും ബേറേള്ളതും തൊക്കയ്ട്ട് ട്ട പഠിക്ക്ണത്
എന്നാ ശരി